ആഹ് കേക്ക്ണില്ലേ? ആഹ് കേക്ക്ണ്ട് ഉം പണിയൊക്കെ കഴിഞ്ഞാ?
ആഹ് കൂളിയൊക്കെ ഇണ്ടായിരുന്നല്ലോ കൂളി ന്നിസ്കാരൊക്കെ കഴിഞ്ഞ് ഹ്.
ഭഷ്ണൊക്കെ കഴിചോ?
ഇല്ല്യാ നോമ്പാണ്.
ആഹ് ഇക്കും അങ്ങത്തെന്നെ ആഹ് ആഹ് ആഹ്. പിന്നെ ഇങ്ങളതൊക്കെ കഴിഞ്ഞോ ആഹ്. ഇന്റത് കഴിഞ്ഞ് ഭക്ഷണംകഴിച് ഇല്ല ഞാനും നോമ്പ. നോമ്പാ? ആഹ് ആഹ് ഉച്ചക്കെങ്ങോ? ആഹ് ഉറങ്ങലൊക്കെണ്ട് ഇന്ന്പ്പോർങ്ങിട്ടില്ല ചെല ദിവസങ്ങളോർങ്ങും പിന്നെ മൂന്നരാവും. നം മോനെ കൂട്ടാൻ പോണതല്ലേ ആഹ് അപ്പൊപിന്നെ വല്ലാതോർങ്ങാൻ ആഹ് പോയികൊണ്ടെര്ണം. ഇപ്പോ വല്ലായെ സമയംണ്ടാവ് ലപ്പോ. കൊർച്ച് ന്നെരം പർഞ്ഞേ നിൽക്കും അംഗലവാടിയായ കാരണം ഭക്ഷ്ണൊന്നും കൊട്ത്തയക്കണ്ട. ലലെ ഏഹ് ഭക്ഷണോന്നും കൊടുത്തതയക്കണ്ട അവിടെന്ന്കഴിക്ക്ണ് ഒക്കെവ്ണ്ട്ണ്ടല്ലോ ആഹ് ആഹ്പിന്നെ പിന്നെ വന്ന്ട്ട്.
ഇപ്പൊ പണ്ടത്തെ പോലെ ഉപ്പും മതോക്കെ.
ആഹ് ആഹ് അതന്നെ ഉപ്പുമാവ് ആഹ് ഉപ്പുമാവൊക്കെ കൊണ്ടരും എടക്. ക്കെ ടാവ്ടന്നെ കഴിപ്പിക്കണംന്നാണ് കുട്ട്യാക്ക് ഓഡറ് പിന്നെ ബാലൻസ് വെക്ക്ണത് ആഹ് എല്ലാ കൊൺ ദ്യക്കെ കൊടുത്തയച്ചിനല്ലോ പാത്രത്തില് ഇപ്പ അങ്ങനെ കൊടുത്തേക്കാൻ പാടില്ലന്നാ. അഹ് ഇപ്പൊ പാത്രം കൊടുത്തവിടാൻ പറിം അവര് അവ്ട്ന്നെനെ കഴിപ്പിക്കുംലെ ആഹ് അവ്ട്ന്നേനെ കഴിപ്പിക്കണംന്ന് പിന്നെ. പ്പ കഴപ്പിക്കാത്ത കുട്ട്യാളത് കുറച്ചൊക്കെ അങ്ങത് ട്ട്ങ്ങ്ട്ടൊക്കെ കൊണ്ടരും അങ്ങനെ കൊട്ക്കാൻ പാടില്ലന്നാണ് ആ ആ പിന്നവരെ കയ്ക്കലല്ലേ അവ്ട്ന്നെനെ കയ്ക്കണം ലെ ആ ആ ഇവരെ കൈ കുട്ട്യാളെ കഴിക്കയ്ക്കല ല്ലെ ഓലൊരുത്തിരി കയ്ച്ചാണ്ട് ഓല് മാറ്റി വെക്കും പിന്നെ ആ പിന്നെ ആ അതെന്നെ അങ്ങനാവുമ്പോ ഓല് ഇങ്ങോട്ട് കൊട്ക്കും പഷെ ഉം ട്ന്ന് ഓഫീസ്ന്നൊക്കെ ആള് വന്നഴ്‌ഞ്ഞാ കണ്ടഴ്ഞ്ഞാ ഭയങ്കര ആ പ്രശ്നാവുംലെ ഉം ഇവര്ക്കും കഴിപ്പിക്കാതെ വിടാണ് അട്ത്തെന്നെണോ ആ കൊർച്ചൊരു തു കുണ്ടെർങ്ങി പോവണം അട് ത്താണ് പഷെ വല്ല്യരു കുണ്ടെർങ്ങാണ്ട് പിന്നെ ഇവടെങ്ങനെ ബുദ്ധിമുട്ട്ലെ ആഹ് മഴ അയിന്റെഷം ഞാൻ കൊറച്ചോസൊക്കെ ഇപ്പൊന്നല്ലൊരു മഴപ്പെയ്യ് ന്ന ഇവടെ മഴെന്നെല്ല മഴ ആകെ മൂന്നാല് മഴേ കിട്ടീറ്റുള്ളു പിന്നൊക്കെ വെയ്ല
വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്ണ്ടോ
വെള്ളത്തിന് വേനല് വെന്നയ്ഞ്ഞാലൊക്ക ബുദ്ധിമുട്ടുണ്ടാ പിന്നെ കൊയൽ കെണറ്ണ്ട് രണ്ട് മണി വെച്ച് ങ്ങനെ അട്ച്ചാ പൈപ്പ് ലൈനൊന്നും ഇല്ലേഏ പൈപ്പ്ലൈനൊന്നും ഞങ്ങളെവടങ്ങനെല്ല കൊറവാണ് കൊയൽക്കെണറുണ്ട് സാധാ കെണറുണ്ടയ്ന്ന്ങ്ങനെ ഒപ്പിച്ച് ആ ആ രണ്ട്ന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ ഞങ്ങളൊരു വീട് അതേമാതിരി വാടകകൊടുത്തിന് മൃഗാശുപത്രിണ്ടാ ആ വീട്ടില് പഞ്ചായത്തിലാ അപ്പോര്ക്കും വെള്ളം വാണം അപ്പോ കൊയലിന്റെ വെള്ളം ഓരുക്ക് കൊടുക്കും ഞങ്ങള്
അയ്ശെരി അപ്പയ്ല് കെണറൊന്നുല്ലേ
ആ കെണറിന്ന് വെള്ളം ഞങ്ങളുംട്ക്കും അങ്ങനെണ് രണ്ട് വീട്ട്നും കൂടി ഒറ്റ കെണറൊള്ളു കെണറൊന്നുള്ളു ആ ആ പുതിയ വീട്ടില് കെണറില്ല അപ്പൊ അവ്ട്ന്നാണ് പൈ പ്പ് ലെയ്നിങ്ങുണ്ട് അപ്പൊ തീന്ന് വെള്ളം ങ്ങനെട്ക്കും അങ്ങനേണ് ചെയ്യാറ് കൊടുക്കൂലെ ആ അതു പോലെ തന്നെ റോട്ട്കൂടി കുടി വെള്ളത്തിന് നിങ്ങളോട്ന്ന് കൊണ്ടോണ്ടാവൂല്ലേ ല്ലാ ഓര്ക്ക് പിന്നെ അത്ര വ ഓര് മുറ്റത്തെന്നെ കെണറായോണ്ട് ഓര് കുടിവെള്ളത്തിനവടെ ജോര്ക്ക് ജോലി ക്കാല് ആള്ണ്ടാവൂല പൂര് ആ ആ കുടിക്കാൻ പിന്നെ ഡോക്ടർമാരൊക്കെ പിന്നെ ഓലെ കൊണ്ടുരും കുടിക്കാള്ള വെള്ളം തെള്പ്പിച്ചാറിയ വെള്ളൊക്കെ വേണ്ടേ അവര് കോസ് സ്പിറ്റലിന് കൊട്ത്തതാണ്ല്ലേ വാടകക്ക് ആ ആ ഹോസ്പിറ്റലിന് വാടകക്ക് ആ പഞ്ചായത്തിന്റെ ഹോസ് ബിസ് അങ്ങനെ
ആ അയിന്റെ കൊട്ത്തത്ലെ
ല്ലേ ആ ആ അപ്പൊ ഓരെന്നെ അതൊക്കോരെന്നെ ഓര്ക്ക് പിന്നെ അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നണ്ടാവുല്ല ക്ലീനിങ്ങിന് കൊർ ച്ച് ഉപയോഗിക്കണേണ്ടാവുള്ളു ആ ആ ബാക്കിയൊക്കെ ഞമ്മക്കെന്ന തെര ക്കാര്ക്കല്ലെ വെള്ളത്തിന്റാവശ്യം തിര്മ്പലും കുളിക്കലും തെരക്കല്ലെ എത്ര നർച്ചെച്ചാ ച്ചാലും തെകയൂല ന്നാണെ ഇവടെ കറൻറ്റൂല്ല
എന്താതെ കറൻറ്ല്ലെങ്കി പിന്നെ ന്ന അന്നത്തെ ദിവസം പോയി
അതെന്നെ കറൻറ് ഇല്ലാത്തോണ്ട് മരം വെട്ടലുംതൊക്കായിട്ട് കറൻറ്ല്ല ആ എന്തേലും പണി നടക്ക്ണ്ടാവുല്ലേ എന്തോ പണിനടക്ക്ണ്ട് മരം താ തോന്നുണ്ട് പിന്നെ രാവിലെ മെസ്സേജ് വെരുല്ലോ ആ മെസ്സേജ് വെരും മ്മന്റെലാ മെസേജ് വെര്ല് ഞാൻ സ് ശ്രദ്ധിച്ചിട്ടില്ലേന്നു
അത് പിന്നെ അരക്കലും വെള്ളം നറക്കലൊക്കെ വേം കയ്ച്ചാ മതി
ആ അതെന്നെ മെസ്സേജ് വന്നത് അത് പിന്നെ രാവിലെ ഞമ്മള് നോക്കൂല മെസേജ് ആ രാവിലെ ശ്രദ്ധിക്കു ട്ടം ശ്രദ്ധിക്കൂല ചെൽപ്പോ രാത്രിക്ക് തലേ ദിവസം രാത്രിയൊക്കെ വെരും പക്ഷെ മ്മള് ശ്രദ്ധിക്കാത്തോണ്ട് അങ്ങനെ മൻസ്സിലാവൂല അപ്പട്ട്ട് പോം
പിന്നെ വേറെന്തൊക്കെ വിശേഷം
വേറെതാ സുഖായിട്ട് പോണ്
ഓ യ്യ് വിട അങ്കലവാടി വിട്ണ നേരം വിട്ടേന്റെഷം പോവൊള്ളൊ അതോ
വിട്ടേന്റെശല്ല വിട്നേന്റെ കൊർച്ചൊരു പത്ത്ൻറ്റ് മുന്നേ പോവും ഒരു മൂന്നേകാലൊക്കാവുമ്പോ ഞാൻ പോവും ആ ആ വിട്ടേന്റേഷം ആ കൊർച്ച് നടക്കാനുണ്ട് പിന്നെ ഞമ്മക്കൊരു നടത്തം നല്ലതാണ്
ആ അത് ശെരി
അത് ശെരിയാണ് രണ്ട് നേരം നടക്കാലോ ആ നടക്കാ ഒരേരം കൊണ്ടെ ക്കുമ്പംമ്മ കൊണ്ടോയാക്കും. പിന്നെ കൊണ്ടരാൻ ഞാൻ പോവും അങ്ങനെ ചെയ്യാ ആ രണ്ടേര പിന്നെ മടിയൊക്കണ്ടോ പോവാന് ടിയാണ്, പ്പം ന്നി കൊർച്ചൂസായിട്ട് ഞാൻ മഴായേന്റെശാക്കിറ്റില്ലെരുന്നാ അപ്പം ലീവ്ട്ത്ത്പ്പ ആച്ചിട്ടേ പ്പ രണ്ടുസായിട്ട് പിന്നീം കരച്ചിലൊട്ങ്ങിണ് ഈ കര്ച്ചിലൊക്കെ മാറി ഒന്ന് സെറ്റായതേനി. ഇപ്പ ടീച്ചറ് പറയ ങ്ങള് കൊറച്ചുസം നല്ല ആഹ് കെതേ ഓര്ക്ക് ഇനി ഇവിടെ ഇങ്ങനെ കളിച്ചിരിക്കണോ
ആഹ് ആഹ്
രാവിലെ എണീറ്റുവരുമ്പോ തന്നെ പറയും ഞാ ഇന്ന് പോവൂല അങ്കാവാടി
ഏഹ് പിന്നെപ്പോ അത് ശരിയായിട്ടുണ്ടാവും രണ്ട് മൂന്ന് ദിവസം ഒക്കണ്ട് കഴിയുമ്പഴേ
ശരിയായി വന്നിനി പിന്നിം ഞമ്മള് ലീവ്ട്ക്കൂലോ എന്തെങ്കിലൊക്കെ ആവശ്യ. അപ്പ പിന്നെ ഓര കൊണ്ടാ യാക്കും പിന്ന അവർക്ക് ലീവില്ലല്ലൊ തീരെ ഇല്ല ശനിയും ഞായറും ഒക്കല്ലെ ആ ശനി ഉം... ഉം ഉം.. രണ്ടാം ശനി ഞായറും ലീവാണ്. അഹ് ലീവാണ് ലേ, ആഹ് ലീവാണ്. പിന്നെ ഞമ്മള് ഞമ്മളെ വീട്ടിൽ പോണെന്, തിങ്കളാഴ്ച പോവാനും മടിണ്ടാവും ലെ ഞാഞമ്മെളെ വീട്ടിൽ പോവാ അങ്ങനൊക്കാവുമ്പോ ലീവ്ട്ക്കുമ്പോ അട്പ്പിച്ച് ലീവ്ട്ത്ത പിന്നെ പോവുമ്പോ തേമാരി
പോവാൻ മടിയാണ്ല്ലേ
പോവൂല പോവൂല റിം. പിന്നെ കരയ്ണ കുട്ട്യാളെ കാണുമ്പൊ ഓല് കരയും അ ആഹ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്നേന് കയൂലല്ലോ അവിടെ. ഇവട്ന്ന്ങ്ങനെ ഞമ്മടെ മൂട്ടിലിങ്ങനെ നട്ക്കല്ലേ അപ്പത് ഞാൻ പോകൂല പോവൂലാനൊക്കെ പറിം. പിന്നെ. പോവൂലാർഞ്ക്കലേ രാവിലെ മുതലേ പറിം പോവൂലാന്ന്, ഇന്ന് പോവണ്ടാന്ന് ഞാൻ പറിം. പിന്നെ പോവാൻ നേരത്ത്. അങ്ങട്ടാണ് ഇങ്ങട്ടാണ്ന്നൊക്കെ പർഞ് വെല്ലങ്ങ് കൊണ്ടോവും. ആ ഭാഗത്ത് ആ ഭാഗത്ത് ക്കാണ് നടക്ക് പിന്നെ സ്കൂളിൽ പോകുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ വരണ്ട നമ്മളിപ്പോ എങ്ങനാല... ഒരു ദെവസം പോയില്ലെങ്കിലും ആഹ് നെയ്സറി ചേർത്തുമ്പ പിന്നോര്ക്കൊരു ശീലായാലേ ഉം ബുദ്ധിമുട്ടാവും അല്ലെങ്കില്, സ്കൂളിൽ ചേർത്തുമ്പോ അവര് ഉഷാറായിട്ട് പൊയ് ആഹ് ഉഷാറായിട്ട് പോയ്ക്കോളും. പിന്നെ മാ കുട്ട്യാളായിറ്റൊക്കെ ഓരോന്ന് ഇടപൈക ഇ കാണ്ട്ള്ളൊരു പരിചയ ആ പരിജയൊക്കാവല്ലൊ. മറ്റെ ഞമ്മള് മ്മിം മോനയ് ട്ട് മാത്രായിരുന്നാലോൽക്ക് ഒന്നു ഒരിത്ണ്ടാവുലാ. ആഹ് ആഹ് ഒരു തല്ലെണ്ടാവൊള്ളൂ പെട്ടെന്നന്നെ നയ്സറിയിൽ പോവും ഒരു ദിവസം അങ്ങോട്ട് പഠിക്കാൻ തൊട്ങ്ങിയാല് ഓൽക്ക് പിന്നതൊര് ദയ്ക്കൂല ഓൽക്കത് ഞമ്മള് അപ്പ പ്പിന്ന ആവു ചാരിച്ച് ങ്ങന കൊണ്ടൊരു ഇപ്പവട ഭക്ഷണം കൊട്ക്കലും പാട്ടും ആ കല ആഹ ഒരു അവിടെ പിന്ന പഠിത്തൊന്നുംല്ല ആ ഒർക്കും കളിം തീറ്റം തന്നൊള്ളൂ.
ആഹ് അതന്നല്ലേ
ഓൽക്കയ്‌നും പൊയ്ക്കൂട ആഹ് ഇവിടെങ്ങനെ നിന്ന് വടാ ട്ടെട്‌ക്കാന് താണ് പേക മെയിന് മോന്ക്ക് ഞാനങ്ങനട് കൊടുക്കല്ല ഫുഡ്ഡയിക്കുമ്പം ഭക്ഷണം കയ്ക്കുമ്പം അങ്ങനെ നമ്മള് ശീലായി പോയ് കുട്ട്യള് പൂശിലായി ഞമ്മളെനി വേം കഴിക്കാൻ വേണ്ടി കൊടുക്കും ആണെ വേം കഴിക്കാൻ വേണ്ടി കൊടുക്കും
ആഹ് വേം കഴിക്കാൻ വേണ്ടി ഫോണെച്ചൊടുക്കും
ആഹ് പിന്നോൽക്കയില്ലാഞ്ഞാ അറ്റൂല പങ്ങന ശീലാ ഓൽക്ക് ഭക്ഷണം നമ്മള്ടുത്തൊണ്ട്രുമ്പത്തന്നെ ഓല് പിന്നെ കാത്ത്ക്കണ്‌.
ആഹ്
വല്ല കൂട്ടാനന്താ കൊണ്ട്രാമാണ്ടി കാത്ത് ക്ക്ണാരി കാത്തിക്കണണ്ടാല് ഫോണെപ്പളാ കൊണ്ട്രാച്ചിട്ട്, എന്താ ചെയ്യാ നമ്മളെന്നെ ശീലാക്കി ഞാൻ ത് ങ്ങനെ കളിക്കും ചെയ്യും ആഹ് ചെയ്യും അതെ അതന്നെ കുട്ട്യേളെ അങ്ങനെ കഴിച്ച് ഓവർ കഴി ക്ക്ണ കുട്ട്യോളുണ്ടല്ലോ അങ്ങനെ അത്ക്ക് മാത്രം നോക്യാണ്ട്. ഇതിവരറിയാതെ കഴിച്ച് പൂവേയ്.. ങ്ങനെ അറിയാതെ ച്ച്പോവാണ്. ഓല് തിന്നതെന്നെ ഓലെ ൻ, ചെല കുട്ടികളന്നുംഓല് കഴിക്കണ ഭക്ഷണം എന്താന്ന് പോലും കരയില്ല അത്രയാണ് കുട്ടികളുടെ അടിക്ഷൻ ഉം നോക്കൂല എന്താ ഫുഡ് നോക്കൂലഓല് കണ്ണ് ഫുള്ള് അതിലാ കൈ മാത്രമേ ചലിക്കണള്ളൂ
ഇത് ഓഫ് ആകുമ്പോഴെ ശ്രദ്ധ വരുള്ളൂ
അത് ഓഫ് ആകുമ്പോൾ മാത്രം ത്ര ശ്രദ്ധ വരുള്ളൂഇതിപ്പോ എന്താണ് സംഭവം അവല എന്താ
പോകണംമന്നൊ ഒഴിവാൻ കിട്ടില്ല അത് നല്ലത്
വിടുവല്ല അതുകൊണ്ടാണ് വിടണത് അവിടേ പോലെ ഭക്ഷണം ഓ സത്യം പറഞ്ഞ അവിടന്നേ കാണണ്ടാവുള്ളു ഇവിടെന്ന ഭക്ഷണം കാണൻന്ത ഒറ്റക്ക് കഴിക്കൂല ഞാൻ തന്നെ വാരി കൊടുക്കണം അപ്പൊ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുക്കും അവിടുന്ന് അവിടുന്ന് ടീച്ചർറ ഞാൻ തന്നെയാണ്
കുട്ടികളെല്ലാരും കൂടെങ്ങനെ
എന്നാലും കഴിക്കാൻ വല്ത അറിയില്ലാന്ന് പറയും ടീച്ചര് ഞാൻങ്ങനെ വാരി കൊടുക്കാണ്
കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവര് കൊടുക്കൂല്ലേ
ആ ഒരു വാരി കൊടുക്കും ഒരു വാരി ചെറിയ കുട്ടികളല്ലേ പിന്നെ വിശക്കു ലെ മറ്റെയിൽ ക് കൊടുക്കാനാല്
പിന്നെ നല്ല പണി ഉണ്ട്
പണിയന്നാണ് അവർക്കും അവർക്കും നല്ല പണി തന്നെ ഔ ഒരു കീ കഴിഞ്ഞ് വീട്ടിലെ പിള്ളേരെ നോക്കാൻ പറ്റാത്ത ആ അതന്നെ ഓൽക്ക് ഒരുക്കും എൽ കെ - കെ ജി യു കെ ജി പഠിക്കുന്ന ടീച്ചേഴ്സിനും ആണ് ഞാൻ പറയും ശമ്പളം ഒരുക്കാണ് കൊടുക്കും ഒരാണ് കാര്യായിട്ട് കുട്ടികളെ ട്രീറ്റ് ചെയ്യണ ഉ പഠിപ്പിന്റെ കാര്യാലും ഉ ഒരു ഞമ്മൾ ഇനിഎത്ര തല കുത്തിമറീഞ്ഞലു ഒരു എ പഠിപ്പിച്ചെടുക്കാൻ കഴയൂ ല ഹ ഹ ഓല് ഒരുദിവസം കൊണ്ട് അത് എത്ര കുട്ടിയക്കെ പഠിപ്പിച്ചച്ച് കൊടുക്കണല്ലേ
ആഹ് ആ
അക്ഷരങ്ങളായാലും തിരിച്ച കൊടുക്കും പിന്നെ എറ്റിങ്ങളെ വെള് മാനേജ് ചെയ്യൻ തന്നെ വലിയ പണിയ
എന്താ കരച്ചികള ഒരു കാട്ടിക്കൂട്ടില ആ ഒരു സമയത്ത് അങ്ങോട്ട് കാട്ടിലും ഇങ്ങോട്ട് കാട്ടിലോ ഒന്ന് തോണ്ടിയല് മദ്യവും അന്നൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കില് രക്ഷിതാക്കള പരാതി അതും കേൾക്കണം അതും കേക്കണം ഉ ശരിക്കായിറ്റങ്ങരു പറരണ്റ്റക്ക് ഇത്ചെയ്തു പോന്നു വേറെതെങ്ങനെ പോണു പിന്നെ എന്തൊക്കെ
കഴിഞ്ഞില്ല അങ്ങനൊക്കെ പോണു
വൈകുന്നേരം എത്താ മോള് പിന്നെ അഞ്ച് മണിയൊക്കെ ആ വോഎത്താനേ
ആ അഞ്ചുമണിയോ
പടത്താന് ക്ലാസ്സ്‌ തുടങ്ങിയത് ഇന്ന് ആ ആ്ന്ന് തുടങ്ങിട്ടുള്ളൂല്ലേ അപ്പൊ ഇന്ന് നേരത്തെ എത്തരിക്കുംല്ലേ
ആ ഇപ്പന് നേരത്തേത്തും
ആഹ് ആഹ് ഇവിടെ ആങ്ങള ആങ്ങളമാരൊക്കെ ഉണ്ടോ ഇല്ല ഞങ്ങൾ നാല് പെൺകുട്ടികള് ആ ഹ്ആഹ് ആ അപ്പം പിന്നെ നി ങ്ങൾക്ക് പിന്നെ എപ്പോളും അവിടെ കയറി ചെന്ന് നിൽ നിക്കാലോലല്ലേ ഞമ്മളെ ഉണ്ടാവു നാത്തൂമാരൊന്നും ഇല്ല്യ ആഹ് ഞമ്മളെ ഉണ്ടാവുളു അപ്പാണ് അവിടെആളാവല് അപ്പൊ ഇങ്ങ ഇങ്ങനെ മാറി മാറി നിന്ന്കൊടുക്കുവായിരിക്കും ല്ലേ ഇപ്പണ്ട് ഇപ്പ ഒരാള് ഗർഭിണിയാണ് അപ്പൊ അവള് ദ്ആദ്യത്തെന് ഇപ്പവളെണ്ട് ഇവിടെ ഇപ്പോ ഞാനിണ്ട് വിടെ ആഹ് ആ
മറ്റോര് രണ്ടള് ഇല്ലാത്തുള്ളൂ
ആഹ് ആഹ് ആരെങ്കിലുമായിട്ട് ഇങ്ങനെ എ ന്നും നിന്നു കൊടുക്കൂല്ലേ ആഹ് ഉം പിന്നെങ്ങനെ എന്നാ ഞാനെ കുറച്ചയിഞ്ഞിട്ട് വിളിക്കാട്ടാ ആഹ് ആഹ്